ഹലോ
ഹലോ
കേൾക്കണില്ലേ
ആ ഉണ്ട് എന്ത്‌ണ്ട് വിശേഷം
സുഖായി അങ്ങനെ പോണു
അ
ക്ലാസ് ഒന്നും ഇല്ലല്ലോ ഇപ്പൊ
ഏയ്ല്ല ഇന്നില്ല ഇന്നലെ പോയിരുന്നു ഇപ്പ എന്തൊക്കയോ പരിപാടി ആയതുകൊണ്ട് ഇടക്കിടക്ക് ക്ലാസ് ഇല്ല
ഉം
നമ്മെ അവിടെയോ
ഇവടേം അങ്ങനെ തന്നെ
ഒന്നും മനസ്സിലാവണപോലും ഇല്ല എന്താ എടുക്കാണെന്ന്
അതെന്നെ ഡിഗ്രീ എന്നൊക്കെ പറഞ്ഞു എടുക്കുകയും ചെയ്തു ഇപ്പോ ഒന്ന് മനസ്സിലാവണൂല്ല
അതൊക്കെ നേരെ മനസിലാവും ഇപ്പൊ എന്താണ് ബി എ ഇംഗ്ലീഷ് എടുത്ത് പറഞ്ഞിട്ട് കാര്യല്ലല്ലോ ഞ ലിട്രേച്ചറ് അതുപോലെ തന്നെ എന്തൊക്കെയാണ്
പക്ഷേ കുറേ പ്രശ്നങ്ങളൊക്കെണ്ട് എന്നാലും കൊഴപ്പല്ല
മ്മ്
വേറെ ഏതെലും എടുക്കണേക്കാളും നല്ലത് ഇംഗ്ലീഷാന്നാ ഇന്റെ ഒരു ഇത് കാരണം അത് നമുക്ക് ഭാവിക്കും ആവശ്യണ്ടാവും
അത് നല്ലതാണ് ഭാ പക്ഷെ നമ്മള് വിജാരിച്ച് ഇംഗ്ലീഷ്ല്ലോ ഇപ്പ നമ്മള് പഠിക്കനത്.
അതൊന്നല്ല എന്നാലും ഫ്യൂച്ചർക്ക് കാര്യം ഉണ്ടാവുല്ലോ? അതന്നെ വലിയ കാര്യല്ലേ വേറെ പോ വല കെമിസ്ട്രി അങ്ങനത്തെൊക്കെ ആണെങ്കി ചിലപ്പോ അത്ര ഇതാണെന്നില്ല പക്ഷെ ഇംഗ്ലീഷ് റഞ്ഞാല് എല്ലാ ജോലിക്കും ഇംഗ്ലീഷ് നല്ലത് അതായത് കമ്മ്യൂണിക്കേഷന് അങ്ങനത്തെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എല്ലാറ്റനും നല്ലതല്ലേ ഇപ്പ നമ്മള് വേറെ രാജ്യത്ത് പോകുകവാണെങ്കിലും അതിനും ഇംഗ്ലീഷൊക്കെ നല്ലതല്ലേ? കമ്യുനിക്കേറ്റ് ചെയ്യാൻ. അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇംഗ്ലീഷ് എടുത്തത് ലാഭമായി എന്നുള്ളു തോന്നേ
ആതെ നല്ലതൊക്കെ കേ
ഉം
അതൊക്കറ ജോബ് ജോബൊക്കണ്ട്.
അതാണ് അയിനൊക്കെ ഇംഗ്ലീഷ് നല്ലതാണ് എന്തായാലും ഉടുത്തത് നഷ്ടവൂല അത്രേ ഉള്ളു.
ഉം
പഠിക്കാൻ കുറച്ച് പ്രയാസൊക്കെ ഉണ്ടെങ്കിലും അയ്നിലെകാര്യം ഉണ്ടാവും.
അങ്ങനെയായിരുന്നില്ലല്ലോ ലാർക്ക ഒന്നും ഇ ഹൈട്ടക്ക ആയില്ലേ ക്ലാസിലൊക്കെ ടി വി അനൊന്നും ങ്ങനെ രുന്നില്ല ഒരുബോർഡ് ട് ഒരു ചോക്ക്
ഇപ്പൊ ബോടും ചോക്കൊന്നും ഇല്ലന്നെല്ലേ നഞമ്മളെ ക്ലാസ് ഇതിലന്നപ്പോ പ്രൊജെക്ടറകല്ലേ അയിലന്നെ ഏയ്തും ചെയ്യാ അയിലന്നെ കാണിക്ക കുഞ്ചയ്യാ സിലബസൊക്കെ അങ്ങതന്നെ.
നതും നല്ലതായി പക്ഷെ എല്ലാ ഇതായില്ലേ? പേ വന്നു നമ്മള എന്തെങ്കിലും തന്നെ തന്നെ ചെയ്യണ്ടേ സിലബസ് എല്ലാ കൊഴപ്പൊന്നുല്ല.
കൊറെ പഠിക്കാണ്ട് പക്ഷെ അയിനല്ല ടൈം ഇല്ല.
ഉ ടി
അതല്ലേ പ്രശ്നം
ഒന്നുടി ഇസി ആക്ക ഉ കൊറിയ ആ ഉബെ നല്ലതായി.
ആ അതാ എന്തായ ഏതാ ഒന്നും അറിയില്ല നമ്മൾ ഫസ്റ്റ് ബാച്ചു ല്ലെ
ആന് നമ്മുക്ക് പിന്നെ. മുന്നത്തോട്ട് നോക്കാനൊന്നും പറ്റില്ലല്ലോ നമ്മള് തന്നെ താനെ ഉണ്ടാക്ക ണം ടീച്ചേഴസിന് അധികം അറിയില്ല.
അപ്പോൊ എക്സമ ഒക്കെ വരിയാണെങ്കിലും ബാക്കിയുള്ളവർക്കൊക്കെ നന്നതിനന് മുമ്പത്തെ ബാച്ചകർക്കൊക്കെ ഓലെ മുമ്പ് പഠിച്ചലത് ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ അങ്ങനെന്തേലൊക്കെ നോക്കാം പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല കാരണം നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ബാച്ച് ആയണ്ട് എല്ലാ പരീക്ഷണും നമ്മള തന്നെയാണ് നമ്മളെ ഇതിലന്നെയ അപ്പൊ നമ്മുക്ക് അങ്ങനെ മോഡൽ നോക്കാന ഒ ഇതല്ല.
ഉ പിന്നെ ആക്കെ ഉള്ളത് എന്താണ് ഉം
ഫിക്സ്ഡ് ആയിട്ടുള്ള സബ്ജക്ടുകളന്നല്ലോ? പക്ഷെ നമ്മക്ക് അങ്ങനെയല്ല നമുക്ക് മൈനർ എം ഡി സി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെും കുറെേ പ്രശ്നങ്ങളുണ്ട്.
വഷ പോകുമ്പോ ഇങ്ങനെ മാറും കാലം മാറുമ്പോ നമ്മളുടെ പഠിപ്പിന്റെറെ ഇതും മാറും.
ഉം ശരിക്കും മാറിന്ന്ണ്ട് പണ്ട കലല്ല പണ്ട് നമ്മള് സ്കൂളക്കെ പഠിക്കുമ്പോ എന്തനു പക്ഷെ ഇപ്പ നോക്കാം എന്താണ്. ഇപ്പം തന്നെ സ്കൂളുകള് തന്നെ കൊറേ പുരോഗമിച്ചു ഇപ്പം നമ്മള് പഠിക്കുമ്പല്ല അതുപോലെയൊന്നും അല്ലല്ലോ
ഏയ് എന്തൊക്കെ മാറ്റങ്ങളൊക്കായിക്ക് ക്ലാസ്സ് തന്നെ ഹൈടെക്ക് ഒക്കെ ആയി
ജനറേഷൻ ആഹ് ഓരോ ജനറേഷൻ കഴിയുന്നിടത്തോളം കൂടി കൂടി വരിയാക്കാരം ഇനി ചിലപ്പോ അടുത്ത ജനറേഷൻ അങ്ങനെ കൊറേ ജനറേഷൻനെ കിട്ടുമ്പോ ചിലപ്പോ കോളേജ് സ്കൂൾ അങ്ങനത്തെ കോൺസെപ്റ്റ്ന്നെ ഉണ്ടാവില്ല അവരൊക്കെ വീട്ട വിട്ട്ന്നെ ചെയ്യാൻ പറ്റോ അങ്ങനത്തെ ഇതാക്കാരണം ചിലപ്പോ.
കൊറോണ ടൈമിലാണ് കൂടുതല് ഇതായത് അന്ന് പഠിക്കുന്നില്ലേ ഓൺലൈൻ ക്ലാസ് തുടങ്ങി
ആ ടൈമിൽ തന്നെയല്ലേ ഈ സോഷ്യൽ മീഡിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ലോ വളർന്നതും എല്ലാരും ഇതില് തന്നെയല്ലേ ഈ ഫോണില്
പിന്നെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചിട്ടേ ഏ ഐ ആക്കിയത് ജെമിനി ആയി ചാറ്റ് ജി പി റ്റി ആയി പിന്ന ഒന്നും നമ്മള് നോക്കണില്ല ഒക്കെ അവരെടുത്ത് ചോദിക്കാ ഓര് പറഞ്ഞരും അത് വെള്ളം തൊടാതെ നമ്മള് കുടിക്കും
ഇപ്പോഴത്തെ ജനറേഷന് പൊതുവേ ബുദ്ധി കുറവാക്കാന് കാരണം എന്താ ബുദ്ധി ഉപയോഗിച്ചിണ്ടല്ലോ ഒക്കെപ്പൊ നമ്മള് തന്നെ എന്തെങ്കിലും എന്തേലും മിസ്സ്‌മാര് ഇങ്ങനെ വർക്കൊക്കെ തന്നാല് നമ്മളിങ്ങനെ ചാറ്റ് ജീ പീ റ്റി ജമിനി പിന്നെ അതിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് ചെയ്യിപ്പിച്ചാണ് ഇപ്പം അസൈൻമെന്റ് ഒക്കെ ആണെങ്കിലും അല്ലാതെ ബുദ്ധി ഉപയോഗിച്ചൊന്നും ചെയ്യണില്ലല്ലോ
ഏയ് ഇല്ല മിസ്സുമാരും പറയും നമ്മുടെ അടുത്ത് എന്തേനെങ്കിലും ഡൗട്ട് ഉണ്ട് വച്ചാല് ചാറ്റ് ജി പീ റ്റി ചോദിച്ചോളാനാകും പറയുക ചെലവരാണെ തന്നത്താനെ നോക്കി എന്തെങ്കിൽ ഡൗട്ട് എന്താ വച്ചാ ചെയ്യാനാ പറഞ്ഞെ നമ്മളന്താ ഫുള്ള് അയിനോട് തന്നെ ചോദിച്ച് ചെയ്യും
അതാ അതോണ്ട് നമ്മളെ ബുദ്ധി വളർന്നിട്ട് ഉണ്ടാവൂല്ല
ശരി ഏഹ്
പിന്നെ അതുമല്ല ഈ ഈ പഠിത്തംന്ന് പറഞ്ഞാല് നമ്മള് ബുക്കിലില്ല മാത്രമല്ലേ പഠിക്കുന്നത് അതുകൊണ്ട് കാര്യമില്ലല്ലോ
വേണ്ടേ
ഞാൻ പെട്ട പോലെ കമ്മി കൊണ്ടോയെഴുതി വെക്കും അതുകൊണ്ട്
പിന്നെ അത് അറക്കും അടുത്ത എക്സാമിന് വേറെ ഒന്ന് കാണണം അങ്ങനെ തന്നെയല്ലേ എല്ലാതും
ഇപ്പം മുന്നൊന്നും അങ്ങനെ ആയിരുന്നില്ലല്ലോ മുന്ന് നമ്മൾ ഒന്ന് മുതൽ പത്ത് വരെ പഠിച്ചത് എന്താ നമ്മുക്ക് അത്യാവശ്യം കൊറച്ച് അറിവെങ്കിലും കിട്ടും ഇപ്പോഴും ഇപ്പം പഠിക്കണത് എന്താ കിട്ടുകയില്ല
അറിയില്ല നമ്മൾ അതങ്ങനെ പഠിക്കും എക്സാമിന് എഴുതും അത് മറക്കും ആഹ് മറ്റേത് പറഞ്ഞാ നമ്മൾ സ്കൂളി പഠിച്ച എന്തേലുമൊക്കെ ഓർമ്മ ഉണ്ടാവും നമ്മുക്ക് അതായത് നമ്മൾ തലയിക്കേറും ഇപ്പം ആണെങ്കി ഫുള്ള് ഫോണിന്റെ ഉപയോഗാവണ്ട് ഫുൾടൈം ഫോണിലാവണ്ട് നമ്മളെ മൈൻഡ് അങ്ങനെ വർക്ക് ചെയ്യൂല്ല പിന്നെ ബുദ്ധി വർക്ക് ചെയ്യൂല ഒന്നും വർക്ക് ചെയ്യൂല പിന്നെ ഓർമ്മ ശക്തി ക്കെ കുറവായിരിക്കും ഇങ്ങനെ ഫുൾ ടൈം ഫോണില് പിന്നെ ശരിക്ക് ഉറക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ
എന്താ മിസ്സ്‌മാര് ഒന്നും അതിനെ പറ്റി ഒന്നും അധികം പറയില്ല അവർക്ക് എന്താ പഠിക്കാനുള്ളത് ഇപ്പം അവരന്നെ ഓൺലൈനിൽ നോക്കീട്ടാണ് ഇപ്പം പറഞ്ഞു തരുന്നത്
അതാണേ ഇന്തൊക്കെ ഈ സോഷ്യൽ മീഡിയന്റെ വളർച്ചയാണ്
ക്കെ ഇണ്ടാവുന്നത്
പക്ഷെ ഇത് ഫുള്ള് നല്ലതിനും നല്ലതിനും കൊറെ മോശം വശങ്ങളുണ്ട് ഇതിന്
മ് മുന്നേ അങ്ങനൊയിരുന്നില്ല അല്ലേ
അതെ നല്ല പുരോഗമനണ്ട്
ഇപ്പൊ കോളേജിലൊക്കെ ലൈബറിണ്ട് വെച്ചാല് നമ്മളൊന്നും പോവയില്ല എല്ലാം കിട്ട്
ഇല്ല
നമ്മുക്ക് ശരിക്കും ഇച്ചടി എടുക്കുമ്പോ
എണ്ടാവുലടി പല പി എസ് സിക്ക് പഠിച്ചി എന്തെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടാവും അതല്ലാതെ വേറെ ആരും ഉണ്ടാവൂല്ല
ഉം
പിന്നെ ഇനിയിപ്പം ലൈബ്രറിൽ പോയിന്ന് തന്നെ വിചാരിക്കാം എന്നാലും അവിടെ പോയിട്ടും ഫോണിലക്ക ഇരിക്കെകാരം അല്ലാതെ അവിടെ ബുക്ക് എടുത്ത് വായിക്കെന്നല്ല
രി എന്റെ ബുക്ക് എടുത്താലെ അയിന്റെ ഉള്ളില് ഫോണാകും
ആഹ് എല്ലാരും അങ്ങനെ തന്നെയാണ് ഇപ്പഴത്തെ കാലത്തിന്റെ ഇതാണത് സോഷ്യ മീഡിയ ഒക്കെ ഇങ്ങനെ വളർന്ന കൊണ്ടാണത് എല്ലാരും ഫോണിനെ അഡിക്റ്റാണ് ബുക്ക് വായിക്കാനോ അയിന്ന എന്തേങ്കലും മനസ്സിലാക്കാനൊന്നും ആരും റെഡി ആവുന്നില്ല
കൂടണില്ല കറിവേവക്കണില്ല ഇപ്പൊ എന്തൊക്കെയാ പഠിക്കണം
എന്തൊക്കെയെ പഠിക്കണു എന്തൊക്കെയ എഴുതുണു അങ്ങനെ ലൈഫ് അങ്ങനെ പോണ്
ഞവിടെന്തക്ക എത്തിപ്പെട്ട ജീവിതം
ഇതക്കെ എവിടം പോയി അവസാനിക്കും അറിയില്ല
വറതന്നല്ല ഓരോന്നും മാറല്ലോ ട്ടണ്ട് നമ്മള് ഫോറിയർ ആവുന്നത് കൊണ്ട് നമ്മുടെ ഹ് ജൂനോസിനെ നമ്മുക്ക് അവരടുത്ത് നമ്മുക്ക് ചോദിക്കാം നമ്മക്ക് അങ്ങനെല്ലല്ലോ നമ്മളെന്താ പഠിക്യ
ഓറിയറിയോണ്ട ഒരു ഗുണുണ്ട് ഇന്ത്യൺഷിപ്പ് അങ്ങനത്തെ മറ്റേത് നമ്മൾ ഫുളള് ആ തിയറി പഠിച്ചിട്ട് അതങ്ങനെ ഇതാക്കല്ലേ ചെയ്യാം പക്ഷെ ഇന്റേൺഷിപ്പിന് മുമ്പ് അത് പ്രാക്ടിക്കൽ ആക്കും അപ്പൊ അതുകൊണ്ട് എന്തയലും കാര്യങ്ങളൊക്കെ നമ്മുക്ക് അയിന്ന് കിട്ടും ഇന്ത്യൻഷിപ്പ് കൊണ്ട് മതി ക്ലാസ്സിൽ ഇന്ന് ഇങ്ങനെ പഠിച്ചിട്ട് അത് എക്സാമി എഴുതിയേക്കും അപ്പൊ അത് കഴിഞ്ഞു ഇത് അങ്ങനെയല്ല ഇറേൺഷിപ്പ് ആണെ നമ്മ എവിടെേലും പോയിട്ട പ്രക്ടിക്കല ആട്ട് ആയി ചെയ്യൂേ അത് മ്മക്ക് അയിന് കൊറ കാര്യങ്ങളൊക്കെ പഠിക്കാം ഒരു പ്രശ്നം വന്നാ ഇങ്ങനെ അത് ഓവർകം ല്ല പിന്നെ ഈ പ്രാക്ടിക്കലയിട്ട് നമ്മള് ചില്ലമ്പോ പ്രശ്നങ്ങള് അങ്ങനെ കുറേ ഇതുകൾ പഠിക്കാം
ഉം അവരൂ പറയണ നമ്മള് ചെയ്യണോ ഇപ്പ അത്രല്ലേള്ളൂ അയിന് കൂടുതലന്നുമല്ല
ഉം അങ്ങനെ കൊറെ കാര്യങ്ങളുണ്ട്
ഉം
എന്നെ ശരിയടി നമുക്ക് ഇതിനെ കുറിച്ച് പിന്നെ സംസാരിക്കാം
ഉം ഉം